ആഹ് ആഹ് ഉറക്കം വന്നോ
ഉം ഞാൻ ചോറ്ന്ന പോന്നല്ലേ അവിട്ക്ക് പിന്നെ പോയിട്ടില്ല ഉം കണ്ണ് ഉം കണ്ണിമ്പാവയ്ക്കണില്ല പ്പളെ ഉറങ്ങാനൊക്കെ പൂതി
അഎന്താ കണ്ണിമ്പാ വയ്ക്കാത്തെ അതെന്താറിയോ കാണ്ണിബാബൈക്കാത്ത്
ജലദോശം പിടിച്ചിട്ടേ കണ്ണിന്നോന്നായിട്ട് വെള്ളം വരി ഒരു ഗതികേടാണ് കണ്ണ് ചിമ്പുമ്പോ
ആഹ് അപ്പൊ ഒരു ഒ ഇതുണ്ടാവൂലേ കണ്ണിന്
മറ്റേ കണുമ്പുമ്പ ഒരു സുഖണ്ടാവില്ലേ അതില്ല ഒരെടങ്ങാറ്
അങ്ങനെ
ഞാങ്ങനെ ആലോയിക്കേ ഒരു ജലദോഷം വന്നാ തന്നെ മനുഷന്റെ കഥ കയ്ഞ്ഞു
ആഹ് ഞമ്മക്കറി എന്ത് രോഗം വന്നാലും ഞമ്മക്ക് നമ്മളെ തടിമേ വന്നാ അതൊരു കെ ഇതെന്നെ
അല്ലാഹ്
സഹിക്കാ പറ്റാത്ത വേദനേം വെരുത്തും സഞ്ചാരം ഉള്ളുണ്ട് ഇന്റെ ആങ്ങളീ പനിച്ച് കെടക്കാ ഉം എല്ലാട്ത്തു ഉണ്ട്ത്
ഒരാൾക്ക് ഇണ്ടായ എല്ലാവർക്കുണ്ടാവും ചെജു ഇവടെ അതെ മൂപ്പർ ക്ക് ഇണ്ടേനി അതോണ്ട്കാരം ഇച്ച് പകർന്നേകാരം ഉം
അ ആഹ്
ആഹ് ഒരാൾക്ക് ഇണ്ടായാ മതി ഇനി എല്ലാർ തൊട്ടടുത്ത് നിർത്താത അത് പോകൂല
ആഹ് ചോറ്ന്നല് തൊടങ്ങിയോ?
ചോറ് ഓരോരുത്തര് തിന്ന്ണുണ്ട് ഞാൻ പോ വൈകുന്നേര തിന്നത് ഇനി ചെലപ്പളൊള്ളു തിന്ന കലത്തപ്പം ഇണ്ടായിന്നു അതങ്ങനെ തിന്നിനു
കലത്തപ്പം എടയ്ക്കിടക്ക് ഉണ്ടാക്ക്ണ്ടല്ലോ ഇപ്പൊ നാലിസം മുമ്പ് കയ്ച്ചപ്പളും കാലത്തപ്പം
മഴ പെയ്യുമ്പോ എന്തെങ്കിലൊക്കെ ചൊടിയുള്ള കടിങ്ങനെ കിട്ടണം
ആഹ് അതെന്നെ ഞാനെയ് എന്താ ഇച്ച് മധുരം എപ്പളും വാണം
ഒരു നായ് നായ് അരിക്കാ ഇങ്ങള് ഇണ്ടാക്കല്
ആഹ് കാലത്തപ്പം കുക്കറിൽ അണ് പാരു അയ്ക്കാരെയ്
അയിനെ നായി അരിയാണോ വെള്ളത്തില് ഇടല്
ആഹ് ഞാൻ നായി അരി ഇടും ന്താ അരി ചെലപ്പോ രണ്ട് ഗ്ലാസ് ഇടും
എന്നിട്ടേ ചൂടോടുക്കല്ലേ ച ചക്കര ഉരുക്കി പാ
ആഹ് ശർ ക്കര പാവ് ച ആ ആ കുക്കർ ആദ്യ തുള്ളി വെള്ളം കൊണ്ട് ഈ അരി അരച്ചെടുക്കണം
ആഹ് എന്നിട്ട് ചൂടോട്ക്കെ
അപ്പൊ ഈ അരിക്ക് ഞമ്മള് പിന്നെ ഇത് ഇടും അ ഏലക്കായന്റെ ഇത് ഇടും പിന്നെ ആഹ് ഒരു നുള്ള് അപ്പസോഡ നുള്ള് ഉപ്പ് ചെറിയ ജീരകം ന്നിട്ടാണ്ട് നല്ല അ ച്ചാ നല്ല അടിച്ചിട്ട് കുറുന്നനെ ആവൂലേ പിന്നെ നമ്മള് കുറച്ച് വെല്ലത്തിൽ വല്ലാതെ വെള്ളം കൂട്ടാതെ അത് ഉരുക്കിയിട്ട് ആ ചൂടോടുക്കെന്നെ ഇതിൽ പാർന്നിട്ട് ഇളക്കാ
അപ്പ തന്നെ പാരണല്ലേ കുക്കർക്ക്
ആഹ് എന്നിട്ട് പിന്നെ നല്ല കുക്കർ ചൂടാവണം എന്നിട്ട് അയ്ക്ക് തേങ്ങ ഇട്ടിട്ട് തേങ്ങ അപ്പത്തിന് കൊ കൊത്തി ഇതാക്കി വെക്കണം ചെത്തിട്ട് എന്നിട്ട് അത് എണ്ണയ്ക്ക് ഇട്ടിട്ട് അത് മൂപ്പിച്ച ഇന്ന്ട്ട് അത്‌ കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളി ചെറുതാക്കി അരിഞ്ഞേക്കണം
ഇന്നട്ട് അയ്ക്ക് പാരല്ലേ
ആഹ് ന്നിട്ട് അയിക്ക് പാരാ അപ്പോ നല്ല ആരെടുത്തിട്ടുണ്ടാവും നല്ല വണ്ണത്തിൽ വര ഉം
ഇപ്പോ എടക്ക് ഉണ്ടാക്കലുണ്ട് കാലത്തപ്പം അങ്ങനെ ചൂടലില്ല ഇച്ച്
ആഹ് ഉണ്ടാക്കിയിട്ടില്ല അഹ് നാളെ ഒന്ന് ഇണ്ടാക്കി നോകൊണ്ടു നല്ല രസാണ് നല്ല സോഫ്റ്റ് ആയി
നെയ്യപ്പം ചൂടലില്ലേ ഇങ്ങള്
നെയ്യപ്പം ഇച്ഛങ്ങനെ നേരാവുലെടീ നെയ്യപ്പ എങ്ങനെ ചുട്ടാലും പൂച്ചിട്ടിണ്ട് വീർ ത്ത് വല്ല ഉണ്ടട മാരിണ് വരും
നെയ്യപ്പ ഞാൻ ഞാൻ
പരന്ന് വരൂല
അയിന് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർമ്പോ കാലക്കി ച്ചാൽ മതി
അത്ര ഒരു മണിക്കൂറോ എത്ര മുന്നേ കലക്കി ച്ചാലും ഇച്ച് ശരിയാവൂല
ഏഹ്
എന്താപ്പൊ ച്ചറില്ല ഞാൻ ചുട്ട എന്താ ഒരു മൻസ്ന് കൊടുക്കാൻ പാടുണ്ടാവില്ലേ നല്ല ടേസ്റ്റ് രസക്കെണ്ടാവും ഒരു മൻസന് കൊടു കൊടുത്താല് ആകൃതി ഇതൊക്കെ എന്താത് ഉണ്ടേണോ നെജ് പ്പാന്ന് പറയും ആകെ വീർത്ത് പോവാറായി ആണ് ചിരി ഇ എന്താ ഞങ്ങളവിടെന്താ നേരത്തെ രാവിലെക്കെ എ ന്ത്‌ ഇണ്ടാക്കിയാലും ഒക്കെ അപ്പുറത്ത് കൂടി കൊടുക്കും ഓലോടല്ലേ ഇങ്ങിട്ടും കൊണ്ടറൂം ആ ആറേ പേരണ് നാല് പൊറോ അവിടന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും
ഹ് മ്
ആ അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുമ്പോ ഇന്റ ചോർ.. ക്കെ പോരായി പറങ്കി ഓൽതൊക്കെ ഓല് ചച്ചിലിട്ട് വർത്തമായിരി ക്ക്ന വട്ടത്തിനാ ഇന്റത് ഇങ്ങനെ എന്താ ഏഹ് ഒന്നും കൊറച്ച് അങ്ങോട്ട് കൊക്ക് പോയിട്ട് ഇങ്ങോട്ട് കൊക്ക് പോന്നിട്ട് അങ്ങട്ട് തള്ളി
അതെന്താണോ ശെരിയായിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് ചൂടാള്ളൊരു പൂ തന്നെ ഉണ്ടാവില്ല താല്പര്യംന്ന ഉണ്ടാവൂല്ല
ശരിയാവോന്ന് കരുതി പിന്നും കൂട്ടിയൊക്ക എന്താ അങ്ങനെയാണ് പറ്റൂലലോന്നരുതി അ
ഉം ഞാനിതെവിടെ കേക്ക്ണ്ട ഫസ്റ്റ് ടൈം കേ ക്ക്‌ണ്ടാക്കിയപ്പ ശരിയായിട്ടോ ശരിയയിക്കഴിഞ്ഞ നമുക്ക് പിന്ന പിന്നെ ഉണ്ടാക്കാൻ തോന്നുല്ലോ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിനി ഞാൻ ഇപ്പൊ ഇത് കുറേ ആയിട്ട് ഉണ്ടാക്കലില്ല
ആഹ് അതിന്റെ മോള് പിലെണ്ടാളും ഉണ്ടാക്കിന്ന് പില് എന്താ മക്കളെ എന്നിട്ട് എന്താ ആത്യജർണ്ണമാതിരി അത് ന്നെ യരുന്നു ഇവിടെ പണി അയിന്റെ ബി ബീ റ്റുറ്ണ്ട് പിന്നെ അതിന്റെ എല്ലാ സാധനങ്ങളും കുന്തങ്ങളും വാങ്ങിക്കണം എന്നിട്ട് ഇപ്പ ഇപ്പപ്പിന്നെ ഓല് കേക് ഉണ്ടാക്കൂല മട ഉണ്ടാക്കൂല അന്ന് ഇന്ന് ച് ദ് വാ സൂപ്പർ മാർക്കറ്റിൽ പോക കേക്കിനില്ല സാധനങ്ങളുവ എടുത്ത് എടു ക്ക്‌ അറിഞ്ഞ സാധനത്തിനുപോയ പിന്നെ ഓൽക്കേണ്ട കേക്കിനും മടക്കിനും ല്ല സാധനങ്ങള കട് ക്ക നല്ല രസയ് അന്ന് പിന്നെ കൊറ ആ കൊറോന്റെ അതില് കൊറച്ച് ചെടികള് ഉം കൊറച്ച് ചെടികള് കേക്ക്ണ്ട ക്കാംന്നൊക്കെ പെണ്ണുങ്ങള് നല്ലോ പരിങ്ങിക്ക്‌ണ് ഓരോന്ന് പൊർത്തു പോവാനും പറ്റൂലല്ലോ പെരെന്റെ ഉള്ളില് തന്നെ ഇരിക്കല്ലേ അയില് എന്താ കൊറേ എന്താ ചെടികള് ഉണ്ടാക്കിയാന്
അന്ന് കൊറേ ആൾക്കാര് ച്ചെടികളും പച്ചക്കറി ഇല്ലാത്തരു പേരല്ലേ അയ്നൊന്നും
പെരല്ലായിന്നു അതന്നെ അങ്ങനെ നല്ല ഉം ആകെതയ്നു
ചെർതിനെ പ്രസയിച്ച അന്നാണ് വട്
എന്തൊക്കെ മനസ്ന്മാര്പ്പ പെരടെ ഏഹ് ടറസിന്റെ മോളില് പച്ചക്കറി ഉണ്ടാ കിട്ട് വിൽക്കാനടക്ക ഉണ്ടാക്കിന്ന് ഓര
ഉം അയ്നെന്താ ആണുങ്ങളും പെരയ്ലിരിക്കല്ലേ എല്ലാരും
ആഹ് ആണ്ങ്ങളോ പെണ്ണുങ്ങള ഒക്കെണ്ട ഇറങ്ങണേ എല്ലോ പണി എടുക്കുക ചെടിച്ചട്ടികൾ ഉണ്ടാക്ക ഞാനൊക്കെ എത്ര ചട്ടി ഉണ്ടാക്കിക്കിണ് സിമെന്റു ഇതൊക്കെ
ഞാനും ഉണ്ടാക്കിക്കിണ് സിമെന്റ് സീലില് മുക്കീങ്ങാണ്ട് ക്കെ അന്നൊക്കെ ഒരു പിരാന്തായ്
അതന്നെ എന്തൊക്കേ അല്ല നേരാവ് ചീച്ചുണ്ട് അന്താ അതെ പൈന്റ് കൊടുക്ക ഓരോ ഉരുള ഉരുള ഉരുള ആക്കിട്ടെ സിമെന്റ് മണല്ലയി ഇങ്ങിട്ട് ഓരോ ഡിസൈനിൽ ഇങ്ങനെ ഉണ്ടോ ഉണ്ട ഉണ്ടാക്കി പുറം കണ്ടാലേ അങ്ങനെ കറപ്പളും ഇന്റെ ചട്ടികള അതിൽ ചെടി ഉണ്ട്
നോക്കി ഫോണ് മ്മൽ തോണ്ടൽ കുറവാണല്ലോ അന്നോക്കെ ഇങ്ങനെ
അന്നൊന്നും ഫോണുമ്മോ തോണ്ടൂലല്ലോ ഇപ്പളാണ് ഇപ്പ ഇതയ് അതല്ലെ ഇപ്പൊ മുറുകി ബിസൻസാളും കാര്യങ്ങളും ഇപ്പം മുറുക്കുമ്പോ
ആഹ് ഇപ്പൊ ഫോണ് കയ്ന്ന് വെക്കാ ഒഴിവിലോ ട്ടിക്കേളി വേറെ ആഹ് പരീത്തെ കാര്യം നോക്കാനെന്നും ആർക്കും ഒഴവില്ല ആഹ്
വെറുതെ ഫോൺ ഞാ ഞാൻ പറയും ഈ ഫോ ഫോണൊക്കെ കുറച്ച നേര നമുക്ക് ഇല്ലാതിരാലൊക്കെ എല്ലാതും പെരെല് നേര
പിന്നെ പറയണ്ടോ ഇന്ന് ഈ ഫോണ് കൊറച്ച് വെക്കട്ടെ ഇത് പണിടുക്കാൻ നേക്ക
പെണ്ണങ്ങള് പണീണ്ട് ഒരിങ്ങാ ഇത്മ്മെ തോണ്ടി കുത്തിരുന്നാ പിന്നെ ഒര് പണി ഒരുങ്ങൂല ഇടുക്കാ ഞമ്മള് കരി എന്തിന നമ്മള് ഒരു പിശാചാണ് പിടിച്ചു കെട്ടി ഇട്ണെ
പറയാനണ്ടോ അയ് ഇങ്ങനെ ഇടക്കിടയ്ക്ക് നോക്കാന പൊറുതേടാ
ആഹ് നോക്കിയില്ലെങ്കി നമ്മക്കൊരു പൊറുതേടാണ് എന്താ അയാലും അതങ്ങനെ നോക്കി നോക്കി കണ്ണും തല ഇല്ലാതാവും
അങ്ങനെ നേരം പോള ക്ക്ണ് വൈന്നരാണ് നേരം വെളക്ക്ണ് വൈന്നെരാണ് പിന്നീതന്നെ പണിയ എന്നും ആലോചിച്ച ച്ചെ. കാണി എന്നൊരു പണി തന്നെ അല്ലേ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റണ്ടോ ഇപ്പൊ ഇതില്
ചോദിച്ച് കണ്ണും തലൊക്കെ വരുത്താവലാണ് ഓരോ അടു ഇത് ആളുണ്ടാകെ ഇങ്ങനെ വർത്താര അള്ളാ ഇച്ച് വെച്ച റബ്ബേ ഇതായിട്ട ഓല്ക്ക് എന്താ കിട്ടാ അള്ളാക്ക് അറി മുണ്ടണ്ടാട്ടോ ഞാൻ അറിയാതെ പറഞ്ഞു പോവാണ്
ഞാന് ഞാന് ഞാന് ചെല നേരത്തെ ചിറി വരും ഇന്റെ മക്കളെ മാപ്പിള പറയും അന്റെ ഒരു പിരാന്ത് കൊറച്ച് ഞൻ പറഞ്ഞോണ്ട് ഇന്നാല് പറഞ്ഞു
അല്ലാഹ് ഇച്ച് വെച്ച
ഇങ്ങള് പറഞ്ഞിട്ട് കാരില്ല ഞാൻ തതെ ഞാൻ തന്നെ പറയണം പറഞ്ഞു
ആഹ് അതെന്നെ അൻക്കാച്ചാ തലികുത്തും
അയിന്നെ ഞാൻ പറഞ്ഞത് ഇന്ന് തല ഇൻക്ക് ആകെ മന്തപ്പയിക്ക്ണ് ഞാൻ തന്നെ എത്താത എത്തക്കെ ആയിക്ക്ണ്
വിക്സ് എന്തെലൊക്കെ തേച്ചളെടി ച്ചൊക്ക എന്തോലും തേച്ചളാ പറ ഗുളികണ്ടെങ്കില് ഒര് പോട്ടെടുത്ത് കുടിച്ചളാ
ഗുളികാ ഞാൻ കുടിച്ചൂല എന്താ മറ്റേ ഒറുപ്പേന്റെ ഗുളികണ്ട് ജലദോഷം അത് ആഹ് അത് കു ച്ചുണ്ട്
ആഹ് തുളസിടെ ഇല പിന്നെ ഇത്
കഞ്ഞിക്കൂർക്കലും തുളസി ഒക്കെ ഇട്ടക്കാണ്ട് അങ്ങനെ കുടിച്ചലുണ്ട് പിന്നെ
പിന്നെ വേറെ എന്തൊക്കെയ കൂട്ടേലോ ബെല്ലം
കുരുമുളക് ചക്കര ഏല
ചക്കര ആഹ് അതൊക്കെ നല്ല രസണ് ഇച്ച് ഇഷ്ടണത് ഞാൻ എപ്പഴും ഇണ്ടാക്കും ചെർ ഭർക്കിൽ ജലദോഷം വെ
കല്യാണ പെരീൽ പോയാ കിട്ടുലെ ചുക്ക് കാപ്പി.
ചുക്കാപ്പി, അതിന്നെ ന്നെമാരി തന്നെ നമ്മള് ഇപ്പൊക്കെ ചുക്ക് കാപ്പി എത്ര വിധം പായസം. പായസല്ല അത് കാപ്പിളന്നെ എത്ര പച്ചാ, ചോപ്പ്
പിന്നെ പണ്ട് ഏതില്ലാത്ത
പലേ കളറ്. ഉം. ജിലേബി, ഇപ്പൊ കല്യാണം ആയാമതി.
പിന്നെ പണ്ടത്തെ മാതിരി അല്ല. പണ്ട് ഒരു എറച്ചിം, ചോറും കിട്ടും. അല്ലെങ്കിൽ നെയ് ചൊറും കോയിം കി
ആഹ്. അതന്നെയേനു ഇപ്പം അങ്ങനെയല്ലല്ലോ. ഇപ്പൊ ഏത് പാവങ്ങളെ കല്യാണത്തിനും ചോറും ചിലവൊക്കെ നല്ല ഉഷാറാണ്.
ആഹ്. അതന്നെ. ഏത് ഇല്ലാത്തോലും ഇല്ലെല്ലുംക്കെ ഒരേ മാതിരി കാട്ട്
ഒരേ മാതിരി തന്നെണ്. ഇപ്പൊ എന്താ നമ്മള് കർതും പാവങ്ങളാണ്. പാവങ്ങളെ കല്യാണ ത്തിന് പോയാലേക്കാരം അ ഇബലെ കാട്ടി ഇണ്ടാവും.
എന്താ, എല്ലാരും അങ്ങനെയാവുമ്പോ മോശമല്ലേകർതി, ഇല്ലാ ത്തോലും കൂടി
ആഹ്. ഇല്ലെങ്കിലും ഇണ്ടാക്കണ് ഇത് ഓരോരോ മാമൂല ദുനിയാവില് വന്നുപെടുന്നു ക്ക ഇജ്ജ്
അഹേന്നെ ഞാൻ പറഞ്ഞേ. അതിപ്പോ ഇല്ലാത്തോ കുടുങ്ങും താണ് അടങ്ങാറാവല്ലേ. പൈസ വണ്ടേ ഇപ്പം ഇതിനൊക്കെ. അതന്നെ
എന്താ കാട്ട
എന്നാ ശരി.
ആഹ്. എന്നാ ശരി